കേൾക്കണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങള്
നല്ല വിശേഷം അവിടെ എന്താ വിശേഷം
ആഹ് സുഖം തന്നെയ
ആഹ് മക്കളൊക്കെ ഉറങ്ങിയാ
ഇല്ല ഉറങ്ങിയിട്ടില്ല
ആഹ് എത്രയുള്ള മക്കളാ
മക്കള് ഒരാള് ഒന്നിലാണ് ഒരാള് എട്ടിലൊക്ക ആണ് ഇനി
ആഹ് ആഹ് ആഹ് എന്റെ മോള് മൂത്താള് യു കെ ജി ല് ഒരാൾക്ക് രണ്ടര വയസ്സ് ഒരാൾക്ക് നാല് മാസം മൂന്നാളാണ്
ആഹ് ആഹ്
ഉം ഉം
മൂത്ത മോൾക്ക് എത്ര വയസാ ഇന്നോ ഇന്ന് മീനാണ് ഇണ്ടായത്
ആഹ് ആഹ് ഉം
നിങ്ങൾക്ക് എന്തായിരുന്നു ഭക്ഷണത്തിന്
ഞങ്ങൾകിന്ന് ബീഫ്
ആഹ്
അവിടെ ഇങ്ങനെ മീൻകറി വയ്ക്ക നാളികര അരച്ചല്ലേ വെക്കാ
അങ്ങനെയും വെക്കും അല്ലാതെ സാദാ അ മുളകിട്ട് വെക്കാന്ന് പറയാ ആ മുളകിട്ട് വെക്കാന്ന് പറയാം നമ്മളെവിടെ അങ്ങ
ആഹ ആഹ ഇവിടെ അങ്ങനെ തന്നെ
ആഹ അങ്ങനെ വെക്കാറ്
ആഹ്
മാങ്ങ ഇട്ടിട്ട് വെക്കാറുണ്ട് ഇന്ന് വെച്ചത് നാളികേര ഇട്ടിട്ടാണ്
ആഹ ആ എ പിന്നെ ആരൊക്കെന്റെ വീട്ടില് ഉമ്മ റാഫി അല്ലെങ്കി നിങ്ങ ഫാമിലി മാത്രം
അല്ലാ ഉമ്മയും ഉപ്പിയും ഞാന് ഹസ് രണ്ട് കു
ആഹ ആഹ ആഹ് ഹസ്ബൻഡ് എന്താ ജോലി
ഉം ഹസ് എഹ് ജോലി ഓ എന്താ ഞാൻ മറന്നു
ഹസ്ബൻഡ്ന്റെ ജോലി മറന്നാ നാട്ടീ തന്നെല്ലേ
ആഹ് ഞാ നാട്ടിൽ തന്നെയാണ് ആസെൻറിങ്ങ്
അങ്ങനെ പറഞ്ഞ
സെന്ററിങ് വാർപ്പൊക്കെ ചെയ്യുംല്ലേ വാർപ്പ് ആ അങ്ങനെ അതിന്റെ എ ഇങ്ങനെ മാനേജറ ആയി നിൽക്കുക ഈ ആളുകളെ മാനേജ് ചെയ്യൂല്ലേ അങ്ങനെ അതിന്റെ ഒരു ഓഫീസ് ഉണ്ട് അങ്ങനെ ഇട്ടിട്ടാ
ആഹ് ആഹ ആഹ ആഹ
നിങ്ങളെ ഹസിന് എന്താ ജോലി
ആൾക്ക് ബിസിനസ്സ് ആണ് പിന്നെ കാറ്ററിങ് ഉണ്ട് ഈവൻ ണ്ട് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ
ആഹ് ആഹ് ഞാനെ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ച ഇപ്പൊ ഞാൻ മറന്നുപോയി ഇതിലിങ്ങനെ ഈ വർത്തനത്തിൻ്റെ ഫ്ലോയിൽ അങ്ങനെ പോയിട്ട്
ഹാ ഹാ ഹാ ഹാ
വേറെ കൊറെയേ ചിന്തയിൽ കൂടി അങ്ങനെ കറയി പോവായിരുന്നു അതാണ് പെ -ട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ മറന്നാണ് പോയി ആഹ് ഇങ്ങളെ വീട്ടിൽ ആരൊക്കെണ്ട് ആളോ ആള് ആഹ് അഞ്ച് മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും
ആഹ്
അപ്പോ വരും
ഉം ഉം
ഉം
ഇവിടെ ഞാനും ഇക്കേയും മക്കളും ഇക്കാട ഉമ്മയുണ്ട്
ആഹ് ആഹ്
ഉം അങ്ങനെ ഉം പിന്നെ എപ്പഴാ ഭക്ഷണം കഴിക്ക
ഭക്ഷണം നമ്മൾ കുറച്ച് നാർത്തൊക്കെ കഴിക്കും ഏ ഏട്ടരയൊക്കെ ആവുമ്പോഴേക്കും കഴിക്കും കാരണം പിന്നെ കടക്കുക പത്തുമണിയൊക്കെ ആയിട്ടാണ് കാ നമുക്കൊന്ന് ഭക്ഷണം ദഹിച്ചിട്ട് കിടക്കുകയാണ് നല്ലതെന്ന് പറയാം ഞാൻ പറയുന്നത് കേൾക്കാം അപ്പൊ അങ്ങനെയാണ് കടക്കാറ് ഇല്ലെങ്കില് അറ്റാക്കിനും മുമ്ക്ക് ചാൻസ് ഉണ്ട്
ഉം ഉം ഉം
അതുകൊണ്ട് ഈ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് വൈകിയിട്ടാണ് കഴിച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും നേർത്ത് കഴിക്കും വീട്ടിലുണ്ടാവുകൊണ്ട് അങ്ങനെ കഴിക്കും
ഇവിടെ എപ്പഴും വൈകിയെന്നെ കഴിക്ക മക്കൾക്ക് നേരത്തെ കൊടുക്കും ആഹ് ഞാനിങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അങ്ങനെ നേരം വൈകും
നേരം വൈകും ഡൈയിട്ട് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ
ഏയ് ഞാൻ ഭയങ്കര സ്ലിം ആഹ് ഇതിന്റെ കൂടെ ഡൈറ്റും കൂടെ ചെയ്താ നല്ല രസം
ആഹ് ഹാഹ് പിന്നെങ്ങനെ -യാണ് ലൈഫ് സ്റ്റൈല് ഫുഡിന്റെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കണ്ട്രോള് ഷുഗർ എന്തെങ്കിലും ക കണ്ട്രോൾ ചെയ്യുന്നുണ്ടോ
ആഹ് ഇല്ല ഹസ്ബൻണ്ട് ഏഹ് ഷുഗർ ഉപയോഗിക്കില്ല ആള് അരിബ ആള് ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു ആളുടെ ഹൈറ്റിനനുസരി ചുള്ള വെയിറ്റ് ഉണ്ടല്ലൊ പക്ഷെ ആൾക്ക്‌ ഇത്തിരി അവരെപ്പോഴും ഇങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് നട ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആണല്ലോ അപ്പൊ ആള് ഷുഗർ കട്ട് ട്ടാണ് പിന്നെ റൈസ് ഒന്നും കഴിക്കില്ല അരിപ്പൊടികൊണ്ടുണ്ടാക്കിയ ഒന്നും കഴിക്കില്ല അങ്ങനെയൊന്നും കഴി ക്കില്ല ഇപ്പൊ കുറ നാളായിട്ട് അവര് ടിപ്പ് ടോപ്പയിട്ട് നട ക്കരാണല്ല എപ്പോഴും ഞാന് ഒരു കണ്ട്രോളുംല്ല എനിക്കങ്ങനെ അതായത് ഞാൻ ഓവറായി ട്ടൊന്നും കഴിക്കില്ലാന്നാമത് എന്തെങ്കിലും കഴിച്ചാലും അത് വയർ ഫുള്ളായിട്ട് കഴിക്കില്ല ആഹ് അത്യാവശ്യം കഴിക്കും പിന്നെ ഒന്നിനോടും വല്യ ക്രൈസുംല്ല പിന്നെ ഈ ഫുഡ് ഏൽപ്പിചെലപ്പം നമുക്ക് കാറ്ററിംഗ് ഉള്ള സമയണ ഇക്ക കുറേ ഫുഡ് ഒക്കെ കൊണ്ടരും അതിനെ കാണുമ്പോ പങ്ക് ആൾക്കാർക്ക് കൊടുക്കുമ്പ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല കുറേ കാണുമ്പോഴേ
ആ അപ്പൊ ആ അത് ശരിയാണ് കൊറ ച്ചുള്ളൂചെങ്കില് അതിനുള്ളൊരു ഏഹ് ഇത് ക്രൈസ് കുറച്ച് കൂടുതലായിരിക്കും കുറച്ച് ആഹ് കൂടുതൽ കാണുമ്പോളാണ് പ്രശ്നം വരാ ഇവിടെ അങ്ങനെ തന്നെയാണ് എന്തൊരു സംഭവമായാലും അങ്ങനെ തന്നെയാണ്
ഉ അങ്ങനെ പിന്നെ വേറെന്താണ്
വേറെന്താ അങ്ങനെ പോകുന്നു ഇങ്ങള് ബിരിയാണിക്കെ വെക്കാറുണ്ടോ
ആഹ് ബിരിയാണിയൊക്കെ വെക്കും എന്താന്ന് വെച്ചാലേ വെക്കല് ഇവിടെ കുറവാണ് കാരണം ഈ കാറ്ററിങ് ഉള്ള ദിവസം ഇങ്ങനെ കൊണ്ടന്നോണ്ടതേ നമുക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല എനിക്ക്ഈ പരിപ്പ് വെറുതെ നാം ഉള്ളി മൊളക് ഇട്ട് കുത്തിക്കാച്ചില്ലേ അങ്ങനെ ചമ്മന്തി അങ്ങൻത്തെ വെജിറ്റബിൾ വെച്ചിട്ട് ഉപ്പേരി ആഹ് അങ്ങനത്തേ ആണ് എനിക്ക് എനി ക്കി കൈക്ക് ഇഷ്ടം ആഹ് എനിക്ക് അങ്ങനത്തൊക്കാണ് ഇഷ്ടം ഫുഡ് കഴിക്കാന് ആഹ് ആഹ് അങ്ങനത്തന്ന ഇഷ്ടം
ആഹ് ഇനിക്കും അങ്ങനെ തന്നെയ ഇഷ്ടം കാ ഇങ്ങനെ നോൺ വെജിനോട് വലിയൊരു താല്പര്യംല്ല വെജിനോടാണ് കാര്യായിട്ട് എനിക്കിഷ്ടം ഏ നോൺവെജ് ഞാൻ പണ്ടേ അങ്ങനെ ആഹ്
പിന്നത്തെ നേരം ഞാൻ വല്ല ചമ്മന്തി ഇണ്ടാക്കിട്ടെ ചോറ് തിന്നൊള്ളു മട്ടു മക്കൾക്കൊക്കെ ഇഷ്ടാണ് പിന്നെ അവർക്ക് വല്യ എരുള്ളതൊന്നും ഇഷ്ടല്ല
ആഹ് അങ്ങനെയാണല്ലേ ആഹ് ഇവിടെ അങ്ങനെ തന്നെയാണ്ഏ ഏരിയ ഒത്ത കൂടി പോവാൻ പറ്റുല്ല അപ്പോഴേക്കും വെള്ളംന്ന് പറഞ്ഞ് ഇതാവും മ മക്കളെ കൊറച്ച് എരിയൊക്കെ കൂട്ടി ആഹ് എരിയ കൂട്ടി പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കണം അതുകൊണ്ട് ഞാൻ കൊറ ചരിയിലൊക്കെ കൊടുക്കും അത് ഇവരുണ്ട ഉള്ളത് കൊണ്ട് അധിക എരി ഇടാതെയാണ് വെക്കാറ് കറിം എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില്
ആഹ് അങ്ങനെ പിന്നെന്താ പടി വേറെ ജോലി എന്തേലും ചെയ്യ്ണ്ടാ
ഏ ഞാനോ ഞാന് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ പഠിച്ചിട്ടൊക്ക ഉണ്ട് ഫാഷൻഡി സൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആഹ് ഇങ്ങനെ എടക്കൊക്കെ ഓരോ വർക്ക് കിട്ടുമ്പോ നമ്മള് ചെയ്യും ആഹ്എടക്ക് ഓരോ വർക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും
ഏഹ് എപ്പോഴും അറങ്ങി ചെയ്യാറില്ല
ആഹ് ആഹ് പേഷൻാണെങ്കി വല്ല എങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാ പെട്ടെന്ന് സെറ്റാവാൻ പറ്റും
അതെ ആഹ് പിന്നെ നിങ്ങള് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ കുക്ക് കുക്ക് യ്യാറുണ്ടോ
ആഹ് ട്രഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ശേഷങ്ങങ്ങളും കാര്യങ്ങളൊക്കെണ്ടാക്കും
ആഹ്
പിന്നെ വേറെന്താ
ഹലോ വേറെ എന്താ അങ്ങനെ പോകുന്നു
പിന്നെ ഈ ബു ഫുഡിങ്ങ് ഡെസേർട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ടോ
മിക്കിയ ദിവസംണ്ടും പത്ത്
ആഹ്
ഇരുപത്തി അങ്ങനെ ബൾക്ക് ആയിട്ട് ഇണ്ടാക്കണ ഫുഡിങ്ങ് ഗുലാം ജാം ഇല്ല ഞാൻ ഇക്കാനെ ഹെൽപ് ചെയ്യന്ന് മാത്രം നമ്മടെ വീട്ടിൽ വർക്ക് വരുമ്പോളേ അതൊന്നും ഗോഡൗണില് കുക്ക് ഫുഡ്ഡിംഗ് പറഞ്ഞാ നമ്മ രാത്ര രാവിലെ തന്നെ കൊടുക്കണ്ടതായിരിക്കും അപ്പൊ രാത്രി സമയത്തൊന്നും ഇയ്യ നമ്മളെ കുക്ക് ഒന്നും ഉണ്ടാവില്ല ഗോഡൗണില ണ്ടാവൂലാ വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ട് നമ്മൾ ഫ്രീസറിൽ വച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതാ
ഇക്കാക്ക് എപ്പോഴും വർക്ക് കിട്ടാറുണ്ടോ എപ്പോഴും
ആഹ് മിക്കതും വർക്കുണ്ട് ആഹ് എക്സ്പോവ ഇൻസ്റ്റേയിലൊക്കെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും
ആഹ്
ആ
പിന്നെ ഓഹ്
പിന്നെ വേറെന്താണ്
കുളു കൂ എന്തായി വ്യ വെക്കേഷനായിട്ട് മക്കളെയൊക്കെ വിവരം എന്ത് പറയുന്നു
മക്കൾക്ക് കൊഴപ്പൊന്നുമില്ല അവർക്കിങ്ങനെ കരയാ ഇതൊക്കെയള്ളൂ ഒരാള് മാത്രല്ലേ പഠിക്കണള്ളു അവരിങ്ങനെ കളിച്ച പിന്നെ കൊറച്ച് ഒരു സ്ഥലക്കൊക്കെ പോയി പിന്നെ സുഖം ഇതിന് ഇക്കാക്ക എപ്പളും വർക്കള്ള കാരണം അങ്ങനെപ്പോഴും ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകവാൻ പറ്റൂല്ല വല്ല ഗേപ്പുള്ള പ്പ എവിടെ കെങ്കിലൊക്കെ കൊണ്ടു പോകും പിന്നെ അടുത്ത് വല്ല പാർക്ക് ബീച്ച് അങ്ങനെയൊക്കെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് അടുത്ത് കുട്ടികളൊന്നും ഇല്ല അങ്ങനെ ഇവരു എന്നെ കളിക്കും ഞാന് ഇട്ട് വെയിലാറുമ്പോ പുറത്തിറക്കി മുറ്റത്ത് മണിലൊക്കെ കളിപ്പിക്കും
ഉം അവിടെ ആക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ
ഏ പ്രത്യേകിച്ച് കൊഴപ്പൊന്നും ഇല്ല അല്ഹംധു ലില്ലാഹ്
ആ
ഉം എന്ന ശരി ഞാ
എന്നാ ശരി നീ വിളിക്ക
ഓക്കെ ആഹ് വിളിക്കാം വിളിക്കാല്ലോ ഇപ്പൊ ഇപ്പൊ